കേക്കണില്ലേ
ആ കേട്ടു
ആ പറയ് മം മതിനി കുട്ടിക്ക് പല്ല് വേദനയായി മം ആ പല്ലിന്ന് പറ മിട്ടായി ഇതുവല്ലാതെ പറ്റുല്ലാ വായില് നിറച്ച് ഫുൾ എത്ര പല്ലുണ്ടോ അത്ര പല്ല് ന് ഓട്ട
അല്ലാ കുട്ടിക്ക് ഏത് പേസ്റ്റ് യുസ് ആക്കണേ
പേസ്റ്റ് ഇപ്പൊ സെൻസോഡയ്ൻ്റേത്
മം അത്ശരി അതാ കുട്ടി തെക്കണേ അല്ലേ
അതാണ് അത് തേക്കുമ്പോ എന്താവെച്ചാ കുറച്ച് വേദന കുറവുണ്ടേ ഡോക് ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും കാര്യവില്ല ഓര് പറയണേ ഈ പ്രായത്തില് അത് പറ്റൂലന്നാ പറയണേ ഒരു പല്ലിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറിക്കാനും ഒന്നും പറ്റൂലല്ലോ നിങ്ങള് മിട്ടായി കൊറയ്ക്കല് മധുരം കൊടുക്കല് ഒക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാൻ നോക്കി കുട്ടികളോട് പറഞ്ഞാൽ കേക്കുവോ
ചില ഉമനീരിന്റെ പ്രശ്നം കൊണ്ടും ഇങ്ങനെ സാധിക്കും ക്കാറണ്ട് പല്ലിന്റെ കംപ്ലയിന്റ് വരാറുണ്ട് അങ്ങനൊണ്ട് പിന്നെ
ഇപ്പം ഒരാഴ്ച കൊടുത്തപ്പോ ഒന്ന് കുറവുണ്ടേന്നുട്ടോ അപ്പൊ അതക്കെ ഇന്നത്തോടെ തീരയാണ് അപ്പത്തേന് ഇതാ പിന്നേം തുടങ്ങി ഇല്ല
സിങ്കോവിറ്റ് നല്ലതായിരുന്നു ഇവിടെ മകൾക്ക് ചെറുതിന് പല്ലിന് ഇതേമാതിരി പല്ലിങ്ങനെ മുക മുന്നത്തെ പല്ലൊക്കെ വൃത്തികേടാവുല്ലോ
ആ അതെങ്ങനെ ആശുപത്രി കാണിച്ചട്ട് തന്നതാണോ ഇതും അങ്ങനെ തന്നെ മുന്നത്തെ പല്ലുണ്ടല്ലോ നമ്മടെ മുന്നി ല് നാല് വരി മുന്നത്തെ ആ മേലത്തെ അടിത്തേം ആ നാൽ അത് കാണാൻ വയ്യ പുഴപ്പല്ലല്ലേനും എന്ന വേറെ ഒരു
ഒന്നുരുമ്പി പൊടിഞ്ഞ പോലെ എന്നിട്ട് പല്ലിൻ്റെ ഉള്ളികൂടി ഒരു ഓട്ട വരുണുണ്ട്
ആ അതെ
മം അപ്പൊ ഇപ്പോത്തെ കുട്ടികൾക്കുള്ള ഒരു സംഭവാന്ന് തോന്നുന്നുണ്ട് അതറിയില്ല
ആണില്ലേ അതിവനും ഉണ്ട്
ഡോക്ടർ പറഞ്ഞത് എന്താണ് സിങ്കോവി വിറ്റ്ണ്ട് ഒരു ടോണിക് ഇണ്ട് അത് അഞ്ച് മില്ലി വെച്ചിട്ട് കൊടുക്കാനാ പറഞ്ഞത്
ആണിലേ എന്നിട്ട് മാറിയായിരുന്നോ
ആ ആ ഇപ്പൊ പല്ല് നല്ല പല്ല വരുവല്ലോ പല്ല് വളരുല്ലോ ഞമ്മളെ അപ്പോ കുട്ടീന്റെ പല്ല് എന്താണ് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഡാർക്ക് പോയിട്ട് പുതിയ പല്ല് ഇറങ്ങുന്നതിനനുസരിച്ച് തെളിഞ്ഞു വന്നിണ്ടായിരുന്നു പിന്നെ എന്താണ് കൂട്ടത്തെ പല്ലിനൊക്കെ ഇതേമാതിരി ഹോള് വരാൻ തുടങ്ങി ഒരു ഹോള് പറഞ്ഞ അങ്ങനൊരു ഒരു കുത്തിയ പോലത്തെ ഓട്ട ഒന്നുവല്ല അതിങ്ങനെ ഉരുമ്പി പൊടിഞ്ഞ് ട്ട് ഇത് പോവാ എന്താ പറയാ ഞമ്മള് പല്ലിൻ്റെ ഇനാമല് നഷ്ടപ്പെടുക
ആ ഇവനും അതേപോലെ തന്നെയാണേ മുഖം ഇങ്ങട്ട് വീങ്ങി നീര് വെച്ചിട്ട് നല്ലോണം ഒരു കവിള് അങ്ങട്ട് പൊന്തി വന്നെന്നു ഇപ്പം അതൊക്കെ മാറി ഇപ്പോ ആ മരുന്ന് കുടിച്ചപ്പോ പക്ഷെ ഇപ്പൊ വേദന കുറയണില്ല
ഈ സെൻസോഡൻ പറഞ്ഞ പോസ്റ്റിനെ പറ്റി എനിക്ക് നല്ലൊരു അഭിപ്രായവില്ല എനിക്ക് ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു പല്ലുപുളിപ്പിന് പ പക്ഷെ ചിലർക്ക്ത് പറ്റണുവുണ്ട് ചെറിയ കുട്ടികൾക്ക്ക്കത് യൂസ് ചെയ്യാൻപറ്റോ അങ്ങ് ഡോക്ടറോട് ചോദിച്ചോ അത്രയും ചെറിയ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റോന്ന്
ആ ഡോ അത് ഡോക്ടറെ എഴുതി തന്നിട്ടല്ല
അതാണ് പ്രശ്നം ഡോക്ർമാര് റെക്കമെന്റോട് കൂടി യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ് അതൊക്കെ
ആണില്ലേ ഇതിന്റെ കെട്ടിയോന് ഇവിടെ പല്ല് വേദനയാ
ആ അവർക്ക് ചിലർക്ക് പറ്റൂ അത് അയൻ കാൽസ പ്രശ്നാണത് മെയിനായിട്ട് അപ്പൊ ഈ സിങ്കോവിറ്റില് നല്ല കുട്ടികൾക്ക് നല്ലതാണ് വര അതില് ഫ്രൂട്ട് കുട്ടീന്റെ ഇതോക്കെയണല്ലോ കാൽസ്യം അതൊരു ഇരുമ്പുസത്തിന്റെ ചുവയാണ് അത് കുടിച്ച് കഴിഞ്ഞാല് കുട്ടിക്ക് കൊടുത്തിട്ട് കുട്ടി കുടിച്ചിട്ട് ആ മൂഡില് ഒരിത്തിരി ഉണ്ടാവൂല്ലോ ഞാനിങ്ങട് വലിക്കും ഇത് വെറുതെ കളയണ്ടല്ലോ കളയണ്ടല്ലോ നൂറ്റി അമ്പത് റുപിയ കൊടുത്ത് മേടിക്കണ പ്രൊഡക്ട് അല്ലേ വിചാരിച്ച്
നല്ല വില ഉണ്ടാവൂല്ലേ
അയിന് ആ ന നൂറ്റി അമ്പതിന്റെ കുപ്പിയ നൂറ്റിയമ്പത് അങ്ങനത്തെ ചെറിയൊരു ബോട്ടിലാണത് പക്ഷെ അതില് എന്താണ് അത് കഴിച്ചച്ച് കഴിഞ്ഞാൽ അത് എന്താണ് കുട്ടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും ഇവർക്ക ല്ലോ കുറുമ്പ് ഭക്ഷണം കഴിക്കൂല മിഠായി ബിസ്ക്കറ്റ്
ആഹ് ഇവിടെ അത് മതി രണ്ടിനും അത് മതി ചോറ് ആ സാധനം പറ്റിയേ ഇല്ല
പിന്നെ റെഡ് പറഞ്ഞരു പേസ്റ്റ് ഉണ്ട് എന്ന്ന് വെച്ചാല് റെഡ് പറയുമ്പോൾ ആൾക്കാ ക്ലോസപ്പപ്പെടുത്തേും ഒരു കാരണവശാലും ക്ലോസപ്പ് യൂസാ ക്കരുത് കേട്ടോ പല് ഭയര പ്രശ്നമാകവും മധുറാ ണേ ആ അത് മധുരാണും പല്ല അ ചെയ്യും അതുകൊണ്ട് എന്ത കുട്ടികൾ കായിട്ട ഒരുപാട് പേസ്റ്റുകൾക്ക് വരുന്നുണ്ട് കുട്ടികളുടെ ആണന്ന് പറഞ്ഞിട്ട് കേടില്ല അതൊന്നും ഞാൻ വിേടിച്ചില്ല ഞാന് ഞാന് റെഡ് പറഞ്ഞിട്ട് ഒരു ഗ്രാമ്പൂവിന്റെറെ ഒക്കെ ഒരു എന്താണ് അതിൽ വറൂന്നത്ത്
അത് ഇവിടെ എങ്ങനെ ചോദിച്ചാല് നമ്മള് ഓരോരോ പ്രോ സാധനങ്ങൾ വിൽക്കണ കൊറച്ച് ചേച്ചിമാര് ഓരോ കമ്പനി ൻ്റെ ങ്ങനെ ങ്ങനെ വീട്ടിൽ കൂടെ കൊണ്ടുവന്നപ്പോ അങ്ങനെ മേടിച്ച് വെച്ചേു
അത് വലിയ റേറ്റ് ഒന്നില്ല എഴുപത് രൂപയും കണ്ടുള്ളൂ പക്ഷെ അത് എന്റെ ചെറുണ്ടോ നാപതിന്റു എന്തായാലും അതൊന്ന് വാങ്ങിച്ചിട്ട് ഉ അത് നല്ലതാണ് ഞാാന അതൊക്കെ നല്ലതാകുട്ടിക്ക് യൂസ ആക്കുന്നത് പിന്നെ കൊറച്ചാക്കി കൊടുക്കചാക്കി കോടു നമ്മ തന്നെപരമാവതി തേച്ച് കൊടുക്കാൻ ശ്രമിക്ക കാരണം ഓല ഉമ്പോ നാപ്പത് എഴുപതക്കെ വരുന്നുള്ളൂ
ആണോ ആ് ഇവിടെന്നാ അയിന്റെ വലുതാണ് വരുന്നത് ഏറ്റവും ടോപ്പ് ആ അയിന് ആ അതിന് ഇരുന്നൂറ്റി പത്തേറ്റേ വരുന്നുണ്ട്
പക്ഷെ എന്താച്ചിട്ടാ ചെറുത് വേടിക്കും കഎന്ത് പ്രോഡക്ട് വേടിക്കും സാമ്പിൾ പ്രോഡക്റ്റ് വേടിക്കണം വലുത് വേടികേ ചെയ്യരുത് നമ്മള് വിചാരിക്കും വലുതായ ഇനിപ്പോ അ ടുത്തുന്ന് വേടിക്കള ഒരു പത്ത് രൂപ പോയാപ്പോയിക്കോട്ടെ ഉ ആ പക്ഷെ എന്ത് ഒരു കേവല ഒരു പൗഡർ വേ ക്കാണെങ്കിലും എന്ത് ചെയ്യണം സാമ്പിൾ പ്രൊഡക്റ്റ് ക്കൊല്ലോ അത് വേടിക്കണം അ എന്തിനാന്ന് വെച്ചാല് സാമ്പിൾ നല്ല നല്ല പ്രൊഡക്റ്റാണ് ണ്ടാവുക
ആ
വെൽത് വേടിക്കുമ്പോ അതിനനുസരിച്ച് എന്തെങ്കിലൊക്കെ മാറ്റങ്ങൾ ണ്ടാവും പിന്നെ അതല്ലെ നമ്മള് വീട്ടിൽ വെച്ച് പഴുതാവും പ്രൊഡക്റ്റ് തീരാത്തര അവസ്ഥ വരാണ് അങ്ങനെ ആയിക്കഴിഞ്ഞ അത് പഴുതാവും തോറും അത് അച്ചാറൊന്നുവല്ലല്ലോ പാതാവന്ന് പററ ഗുണം കൂടാന് ഇതല്ല പേസ്റ്റ്ല്ലേ അപ്പ അത് പാതാവ അത് ഒലർച്ചെ വരും നമ്മൾ എന്നും തുറക്കും അടക്കും തുറക്കും അടക്കും ചെയ്യുമ്പോ എയർ കയറും അങ്ങനെ ഒക്കെ പ്രശ് എല്ലാരും മൂടിയാ നല്ലം വൃത്തിക്ക് മൂടിക്കൊള്ളണംനില്ല
ആഹ ആ അതാണ് ആ തുറന്നടും തുറന്നിടും ഇവിടെ സ്വാഭാവികമായിട്ട് തുറന്നിട ന്ന പരിപാടി ഉണ്ട്
എല്ലോടത്തും ഉണ്ട് അവിടായിട്ടല്ല എല്ലാരെ വീട്ട്
കുട്ടിയാള് എടുത്താൽ ചിലപ്പോ അടപ്പൊന്നും കാണന്നെ ഇല്ല അത് അതിലിം ഇതിലിം പിന്നെ നമ്മൾ തപ്പി തിരങ്ങ് എടുക്കണം
ന്നാ അപ്പൊ ആ അപ്പൊ എന്ത് വേടിക്കുമ്പോയും അങ്ങനത്തെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ചെറുത് വേടിക്കാൻ ശ്രമിക്കണം നിങ്ങ കുട്ടിക്ക് ഒരു സിൻകോ വിറ്റ് വാങ്ങിക്കാ ഇതേ പോലെ തന്നെ ഇതും ചെയ്യ്തു നോകിം നല്ല നല്ലൊരു ഒരു ഒരു നല്ലൊരു ഇത് കുട്ടിക്ക് മാറ്റം കാണും കുട്ടിക്ക് ഭക്ഷണയ്യ് കാൻ കഴിയും അത്ചിട്ട് കുട്ടി വിശന്ന് കരയ് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലട്ടോ കുട്ടി കറക്റ്റ് ആയിട്ട് നമ്മളോട് ഭക്ഷണം ചോയിക്കും നമ്മളെ വീ ലുള്ള ഭക്ഷണങ്ങൾ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങും ഈ ലൈസക്കവിടെ നിർത്തും കുട്ടി കുട്ടി ഓട്ടോമാറ്റിക്കലി ആ ലിസ്റ്റ് തന്നെ ഉണ്ടാവും നോക്കണം എന്തെങ്കിലുമൊക്കെ ഇവിടെണ്ട് എല്ലാം കഴിഞ്ഞിട്ട് സെന്റ് ആക്കി തരണ്ട് അപ്പൊ ആ സിൻകോ വിറ്റ് ചോയി തന്നെ കിട്ടും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മം
ആഹ ഓരോട് പറഞ്ഞു കൊടുത്താ മതിയല്ലോ ആ അത് മൂ ആ ഏകദേശം ആ ഒരു
ആഹ ആ അപ്പൊ പിന്നെ അത് ഇതില്ലാതെ അധിക കുഞ്ഞി കുട്ടികൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്
ആ ആഹ് ഇനി അതും കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം അല്ലാതെ ഈ പ്രായത്തിലൊന്നും പല്ലും പറക്കായാൻ പറ്റൂല അത് ബുദ്ധിമുട്ടാണ് കുട്ടയാൾ ഈ കരീണേ കാണുബയെ
എല്ലിനൊക്കെ പല്ലിനും എല്ലിനും ഒക്കെ ബലം കിട്ടാൻ ഉള്ളതാ പിന്നെ കോഴി മുട്ടന്റെ മഞ്ഞ ഇപ്പത്തെ കുട്ടിയാൾ കഴിക്കൂല കോഴിമുട്ട
മൻ മഞ്ഞ കഴിക്കൂല അയിന് പുഴുങ്ങി കൊടുത്തിട്ടുണ്ടെങ്കി പൊറതിത്തെ കഴിച്ചിട്ട് അത് അവിടെ കൊണ്ടോയി വെക്കും
ഇപ്പൊ ഒരു പുതിയൊരു ട്രിക്ക് കണ്ടക്കണ് എന്താ അറിയോ കോഴി മുട്ട പുഴുങ്ങിട്ട് ചെറുതായിട്ട് കുനുകുനാനാരിയ ഉം ഉരുളം കിഴങ്ങും അതേപോലെ കുനുകുനാനരിയ എന്നിട്ട് അതിക് മ മല്ലിയില ഇടാ ആ പച്ചക്ക് പുഴുങ്ങ പുഴുങ്ങണ ഒന്നും ഇല്ല ഞമ്മള് ആ എണ്ണക്ക് ഇടുമ്പോ അത് വഴ ഇന്ന വരുല്ലോ അങ്ങനെ ആദ്യം ഉം എന്നിട്ട് ഇതിക്കൊരു ഒത്തിരി മല്ലിയില ഇടും അ കുറച്ചെല്ലാം ഉണ്ടാക്കുള്ള കുഞ്ഞ കുട്ടിക്കായൊണ്ട് പിന്നെ അത് എന്നിട്ട് ഒരു ഇത്തിരി കുരുമുളക് പൊടി ഓല്ക് എറിഏറും അപ്പോരു നുള്ള് ഇങ്ങനെ കോഴിമുട്ടക്ക് ഒക്കെ ഉപ്പ് ഇടുന്ന പോലെ ഒരു ഇത്തിരി കുരുമുളക് പൊടിയോ അല്ലെങ്കിലോ ഒരു മുളക് വെറുതഅതിൽ ഇട്ടാണ്ട് പിന്നെ ഇടതിട്ടാലും വേടില്ല അങ്ങെ ചെയ്യ കാരണം പച്ചമുളൊകൊന്നും ശരീരത്തിനു നല്ലതല്ല അതുകൊണ്ടാണ് കുരുമുളക്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു പൊടിക്ക് പിടിക്ക ഒരു കുഞ്ഞു പൊടി ഇട്ടാ ഒരു കോഴി മു ട്ടക്ക് നമ്മള് എങ്ങനാ ഉപ്പിടുക ആ ഒരു ഫീലിങ്ങില് പിടിക്കാൻ പറ്റുള്ളൂ ഈ കുട്ടിക്ക് എരിവ് എരിവുണ്ടാവും അപ്പൊ അത് ഇങ്ങട്ട് വഴറ്റിയിട്ട് നെയ്യ്‌ച്ചോറിന്റെ അരി അല്ലെങ്കി നല്ല നമ്മടെ നീളം ഉള്ള അരി ഉണ്ട ല്ലോ ഫ്രൈഡ്രൈസിന്റെ ഒക്കെ അരി ഇല്ലേ അത് എടുത്തിട്ട് അതും വേവിച്ചിട്ട് ഒരു കു ഒരു കെയിലിക്ക് ഉള്ളത് ഉണ്ടാക്കിയ മതി അവര് കഴിക്കും അത് ആഹ് അതേപോലെ തന്നെ കാരറ്റ് നല്ല ഇങ്ങനെ കുനു കുനാന്ന് ചെരകൂലേ നമ്മള് കാരറ്റ്
ആഹ് ആഹ് ക്യാരറ്റൊക്കെ പിന്നെ ഇവിടെ ഇഷ്ടാണ് പച്ചക്കന്നെ എടുത്ത് കഴിക്കും
പച്ചക്ക് കഴിക്കുന്നുണ്ട് അത് ഈ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയശേഷം ആണ് കൂടുതലായി ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയത് അതിന്റെ മു
ഉം ഇവിടെ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടവാ കൊണ്ടന്ന് വെച്ചാ ഒരു കഷണം നമുക്ക് കറി വെ പോലും കിട്ടൂല എടുത്ത് അങ്ങനെ കഴിക്കോ
മ്മെ സാമ്പാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെ ജൂസർുണ്ട് ഇവിടെ ജ്യൂസർ ഉണ്ട് വ വാല്ക്യറ്റ് ബീട്ട് രൂട്ട ഒക്കെട്ട കഴിഞ്ഞാല് ചണ്ടി വേറെയും പോകവും നീര് വേയും കിട്ടും അങ്ങനത്തെ ഒരു ജൂസറുണ്ട് അതിന് ജൂസ് ആ ആക്കാൻ വേണ്ടിട്ട് അങ്ങനെയും കൊണ്ടുവരാറുണ്ട് അവിടെ ക ചില സമയത്ത് ഇനെ ഇറക്കിട്ട് സെൽ ആാക്കല്ലോ കാരറ്റ്ക്കെ അത് കണ്ടട്ടില്ല നിങ്ങങ്ങള് ഈ ലോറിയിലൊക്കെ കൊടുട്ട് ഇങ്ങനെ കുടിച്ചുവണ്ടിക്കെ കൊടുട്ട് ഇറക്ക അങ്ങന അങ്ങനെ സെലാക്കുമ്പോ കൊറ കൊണ്ടുവരും അപ്പൊ എന്റെ മോള് ഇങ്ങന പച്ചക്കെ കൊണ്ട കിക്ക ഞാൻ പറഈ തെയ്യാടോട ന കേറ്റ് ഉ അത് നമ്മള് കഴിക്കുവല്ലോ കഴുകിട്ടല്ലോ യോസാക്കള്ളോ എന്ത അത് പിന്നെ മലത്തെ തൊലി നമ്മള് അതുകൊണ്ട് ഇങ്ങനെ വഠിച്ചെടുത്ത പെട്ടെന്ന് പോലും ചെയ്യും കത്തിണ്ട് ചിരകിടുക്കുംന്നല്ലല്ലോ ഇപ്പൊ എല്ലാത്തിനും സൗ സൗകര്യങ്ങളല്ല നമുക്ക് സത്യം അസുഖങ്ങൾ കൂടുതലാ എനിക്ക് രണ്ടെണ്ണത്തിന് വല് കംപ്ലയിന്റ് ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇതിന് വല്ല് ഭയങ്കരമായിട്ട് കാരണം നമ്മള് ഗർഭമുള്ള സമയത്ത് നമ്മ ആയണം കറക്റ്റ് ആയിട്ട് കഴിക്കാത്തിന്റെ ഒരു പ്രശ്ന ആണെന്നാണ് ഒന്ന് പറയത് ഉ ആഹ പിന്നെ നമ്മൾ ഗർഭം കഴിഞ്ഞാലും മുലയൂട്ടണ സമയത്തൊക്കെ നമ്മൾ ഈ കാൽസ്യം ഗുളിക കുടിക്കണം
ആഹ് പിന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോരുമ്പോ തന്നെ കിട്ടുവല്ലോ അതിന്റെ ഒരു
നാല്പ്പ ദസത്തിനുള്ളള്ള തന്നെ കിട്ടണള്ളോ അല്ല മുപ്പ ദിവസത്തിന് നാപ്പ ദസ സറപ്പാണെങ്കിൽ മുപ്പ ദിവസന് അകം
ആ ചൊവ പറ്റാത്തത കൊൊണ്ട് ഞാൻ അതന്നെ കുടിച്ചിട്ടില്ല
പക്ഷെ നമ്മള് ഈ കൽസിന ആണെും ഗളികൾ കഴിക്കുകണെന്നുണ്ടെിൽ നമ്മള് ഹെയറിനക്കെ എന്തോ ഇതാണ് നമ്മൾ പ്രസവം കഴഞ്ഞാൽ നമ്മ മുടി നന്നട്ട് ട്ട് അത് ആ നമ്മ പാലടി കഴിഞ്ഞാലും ഒക്കെ നമ്മള മുടി പോരുന്നല്ലേ അപ്പൾ നമ്മൾ ഈ അതിൻന്റെ കൂടെ തന്നെ നമ്മൾ ഈ കുട്ടിയുടെ പാലൂ കഴിയ വരരെേ നമ്മൾ കാത്സയണം കുടിക്കുകണമുണ്ടെങ്കിൽ കാത്സ്യത്തിന്റെളിക കുടിക്കുണ്ടെങ്ക നക്ക് നമ്മള മുടി നല്ലാ ഒരു രണ്ടോ മൂന്നോ ഡെലിവറി കിയുമ്പോത്തേ നമ്മെ പല്ലി വരി കേടു വരിയണേ
അതെ
അപ്പൊ എന്ത അനിയത്തി ഇപ്പോ അഞ്ച് അഞ്ച് ഡെലിവറി കഴിഞ്ഞ് ഇപ്പോഴും ന്റനിയത്തി പാലിച്ച കാലും കുടിക്കണണ്ട് ഡോക്ടർന്നെ കൊടുക്കാനും പറഞ്ഞേക്കണെ
ആ ഞാനേ ഞാൻ കൊറച്ച കഴിഞ്ഞിട്ട അട്ട തിരിച്ചു വിളിക്കാട്ടോ കുറച്ച് അത്യാവശ്യണ്ട് കേട്ടോ ഓക്കേ ആ ശരി